ഹലോ ഹലോ ആ എന്തൊക്കെ വർത്താനം ഏ ഹലോ
ആ ഞാന് ഇപ്പോ കൊർച്ച് ബിസിയാണ് അതായത് മഴക്കാലൊക്കല്ലേ ആ മഴക്കാലം ആയതൊണ്ടേ ഇപ്പൊ നമുക്ക് കൃഷിയൊക്കെ കാര്യായിട്ട് നടാനും ഒക്ക പറ്റിയൊര് സമയല്ലേ അതൊ
പറീം പോലെ തൻക്ക് കൃഷിം ണ്ട്ലെ ഇതുപോലെ കൃഷിയൊക്ക ഇണ്ട്ലെ നന്നാള് ചാണകും മറ്റു ഒക്ക കോണ്ടര്ന ഞാൻ ക ണ്ടിര്ന്ന് എന്തൊക്കെ ഇപ്പ കൃഷിയ ഇള്ളത് അവ്ടെ
കൃഷി ഇൻക്ക് കൊറെ ഇണ്ട് ഏ ഓ പത്ത് സെന്റ് സ്ഥലം പുതിയതായിട്ടുണ്ട്ട് ത്ത്ക്കാണ് അതില് ഇപ്പോ തെങ്ങ് കൃഷിണ്ട് ഒരു നാപ്പത് കഴങ്ങ് വെച്ചിരുന്നു അതില് ഇപ്പോള്ളത് കൊറെ പോയി അതിന്റെ ബാക്കി ഒരു മുപ്പതണ്ണൊക്കെ അപ്പ ഇണ്ടാവോകാരം തെങ്ങ് എ ഏഴണ്ണ ഇണ്ട് അതായത് ആ സൈഡ് കൂടെ വെച്ച്ക്ക്ണ് ആ സ്ഥലത്ത് ഞാമ്മള് എന്താ വീട് വെക്കണന്ന്ല്ലരു ഉദ്ദേശത്തിലാണ് ആ സ്ഥലം വാങ്ങിക്ക്ണ അപ്പൊ ഇപ്പൊ അവര് വീടൊന്നുലല്ലോ ഓയ്
കാരണം വീട് വെക്കാത്തൊണ്ട് കൃഷി ചെയ്യാനക്കാരം പ്ലാന് ലെ
ആ അതെ അങ്ങനെണ് ഉദ്ദേശിക്ക്ണത് എന്തന്ന് വെച്ചാ ഫ്രീ ആയി കട ക്ക്ണ സ്ഥലല്ലേ അപ്പ എന്തെങ്കിലും
എന്നിട്ട് എന്തൊക്കെ കൃഷി മെയിൻ ആയിട്ട് എന്ത് കൃഷി ഇള്ളത് അവ്ടെ
മെയിനായിട്ട് ഇതന്നെ തെങ്ങ് കൃഷിക്കാണ് കാര്യായിട്ട് ശ്രദ്ധ കൊട്ക്ക്ണത് കാരണം വേറെ തെങ്ങ് വീട്ടിലില്ല നമുക്ക് തേങ്ങ അത്യാവശ്യ ഒരു സാധനല്ലേ എണ്ണക്കായാലും അരക്കാനായാലും ഞമ്മൾ കറിക്കൊക്ക വേണ്ട ഒരു ഉപയോഗിക്ക്ണ സാധനല്ലേ അതുകൊണ്ട് കാര്യായിട്ട് തെങ്ങിനാണ് ശ്രദ്ധ കൊടുക്ക്ണത്
ആ ശരിയാണ് നമുക്ക് നിത്യപയോഗ വസ്തുവാണ് ഈ തേ തേങ്ങ പറിണത് പിന്നെ തെ തേങ്ങാന്ന് പർഞ ഇപ്പം നല്ല റൈറ്റ് ആണ് കടെകളൊ ഒ ഒര് രണ്ടു മൂന്ന് തേങ്ങ വാണങ്കി തന്നെ എന്തെല്ലാം എത്രയോ പൈസ കൊടുക്കണം അപ്പ നമ്മടെ വീടിന്റെ മുറ്റത്ത് ഒരു തെങ്ങ് ഇണ്ടെങ്കി അത് നമ്മുടെ ഭാഗ്യന്ന് പറയാ അത്രയും പൈസ ചെലവാവുല
ആ അതന്നെ പിന്നെ വെൾച്ചണ്ണക്ക് അതിന് എത്ര ഇണ്ട് നാന്നൂറ് എന്തായാലും നന്നൂറ്റി സംതിങ്ങ് എന്തായാലും വര്ന്ണ്ട്
ആ അപ്പൊ ആട്ടാറ് ആട്ടാറ്ള്ള തേങ്ങക്ക ഇണ്ടോ ആട്ടാന്ള്ള തേങ്ങക്ക കിട്ടാറുണ്ടോ
തേങ്ങ ആയി വര്നോള്ളൂ ഒരു തെങ്ങാണ്ട് തെങ്മന്ന് ഇപ്പോ തേങ്ങ ഇട്ട്ട്ട് കറിക്കൊക്ക ഉപയോഗിക്കും ബാക്കിയുള്ളതൊക്ക ഇങ്ങനെ അഎ് പുതുതായിട്ട് ചൊട്ട ഇട്ണാെള്ളൂ പി മൊത്തം ഏഴ് എഎട്ട് തെങ്ങ് വെച്ചീനു അയ്ന്ന് ഒന്ന് പോയി ഇപ്പ ഏഴ് തെങ്ങാെള്ളൂ പിന്നെ കാര്യായിട്ട് അതില് കഴുങ്ങാണ് കഴുങ്ങ് ഞമ്മക്ക് കായ്ക്കലൊന്നും ഒട്ത്തീട്ടില്ല അത് കായ്ക്കാണെങ്കി നമുക്കൊരു വരുമാന മാർഗ്ഗം എന്നുള്ളരു ഉദ്ദേശത്തിൽ വെച്ചതാണ് കായ്ക്കാനയ്ക്ക്ണ് അതിനിപ്പോ അപ്പപ്പോ പിന്നെ ഞാൻത് ബാക്കിള്ള സ്ഥലങ്ങളില് ഈ നടൂല് വീട് വെക് ക്കണ്ട സ്ഥലം അവിടെ കാലിയായി കെടക്കല്ലേ ആ സ്ഥൽത്ത് ഞാനിപ്പോ വെച്ചേക്കണേ മഞ്ഞള് കുഴിച്ചിടും പിന്നെ ഇൻ
അപ്പൊ അപ്പൊ മൊത്തത്തി പറഞ്ഞപ്പോ താങ്കൾക്ക് എല്ലാതും ഉണ്ടല്ലേ ഈ ചെറിയൊരു സ്ഥൽത്ത് പത്ത് സെന്റ് സ്ഥൽ- ത്ത് എല്ലാം കുഴിച്ചിട്ട് ഇണ്ടാക്ക്ണ്ട്ല്ലേ
അഹ് എല്ലാം കുഴിച്ചിട്ട് ഞാൻ ഇണ്ടാക്കും അഎന്തേച്ചാല് എനിക്കതിനോട് ഭയങ്കര താല്പര്യാണ് നമ്മളെ വീട്ടില് മക്കളെക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച ഫ്രീ ആയിഇരിക്കല്ലേ അപ്പ എന്തെങ്കിലൊക്കെ ഒരു ജോലി ഇപ്പൊ എനിക്ക് അവ്ടെ സ്ഥലത്ത്ക്ക് പോവാൻ കൊർച്ച് പ്രയാസാണ് എന്താന്ന് വെച്ചാല്ഇപ്പ മഴ പെയ്തത് കൊണ്ട് എന്തോ കാടൊക്കേണ് അപ്പ പിന്നെ ഓ റ്റക്ക് പോവുമ്പോ ഒരു പേട്യാ ഇന്നാലും ഇനി ഒരാളെ വിളിച്ചിട്ട് ആ കാടൊക്കെ ശരിയാക്കീട്ട് വീണ്ടും കാെർച്ചും കൂടി കൃഷൊക്കെ നടത്തണംന്ന്ണ്ട് മഞ്ഞളും കുഴ്ച്ച്ടണം പുതേതായിട്ട് പിന്നെ ഇൻ ഇഞ്ചി മഞ്ഞളൊക്കെ വെക്ക്ണ സമയാണ്പ്പോ
അതെ ഇഞ്ചിക്ക്ന്നൊക്കെ പർഞ്ഞാ ഇഞ്ചി ഇവക്കക്ക നല്ല റെയ്റ്റ് ഇണ്ടാവും പിന്ന മാത്രല്ല ഞ്ഞിപ്പ നമ്മട വീട്ട്കാ വീട്ടവകാ ഏഹ് വീട്ട്കാര്യത്തിന് വേണെങ്കി തന്നെ ആഹ് അത്ട്ത്ത് ഉപയ് ക്കാം അത് ന്ന് കിട്ട്ണ എമൗണ്ട് നമുക്ക് വേറെല്ല കാര്യങ്ങൾക്ക്‌ ഉപയ്ക്കാം അത് സത്യം തന്നെ കൃഷീന്ന് പറീണ് നല്ലൊര് വരുമാനം ഇണ്ടാക്കാന്ന മാത്രല്ല ഇപ്പ ഇനിപ്പോ പച്ചക്കറീ കൃഷിയൊക്ക ചെയ്യ്ണ വെച്ച നമുക്ക് വെഷല്ലാത്ത ഓരോ പച്ചക്കറിക്ക കയ്ച്ച നമ്മടെ ആരോഗ്യം തന്നെ നെലർത്താല്ലേ
അതാണ് ഇതിന്റെ മെയ്ൻ എന്ത ഉദ്ദേശം എന്തന്ന് വെച്ചാള് മഞ്ഞളൊക്ക നമ്മള്പ്പോ മായം കലർത്താത മഞ്ഞളാണോ മഞ്ഞൾ പ്പൊടെക്കെ എന്ത വേറെന്തേലും മായം ചേർക്ക്‌ണ്ടോ ഒന്നും ഞമ്മക്കർല്ല പക്ഷെ ഞമ്മള് നട്ട് നനച്ച് കുയ്ച്ചിട്ടിട്ട് എന്താ അത് ഉപയോഗിക്കുമ്പ ഞമ്മക്കൊര് സുഖാണ് പിന്നെ മഞ്ഞൾനൊന്നും പ്രത്യേകിച്ച് ഞമ്മള് വൾ കഷ്ടപ്പെടണ്ട ആവശ്യന്നുല്ല അത് കുയ്ച്ചിട്ന്ന സമയത്ത് നല്ലോണം കളച്ച്ട്ട് അതിന് ഏരിണ്ടാക്കീട്ട് എന്തെയ്യണം പിന്നെ ഓരോ വിത്ത് അ ഇട അത്ക്ക് കൊറച്ച് ചാണകപ്പൊടി വെണ്ണീര് അത് ഞാം കൊർച്ച് ചാണകപ്പൊടി വീട്ട്ന്ന് എറക്കി കൊ കൊട്ന്ന്ട്ട്ണ്ട് എന്റ വീട്ട്ന്ന് അപ്പൊ അതൊക്ക അതീക്കിട്ടിട്ട് പിന്ന ആ വിത്തങ്ങ് ഇട്ടാല് പിന്ന അതങ്ങനെ മൊളച്ച്‌ വന്നോളും അയ്ന് മേലെ ആഹ് വീട്ട്ല് പശുക്കള്ണ്ട് ഇപ്പ പശൂനെ നോക്കും അപ്പൊ എന്തെയ്യും പി അയ്ന്റെ മേലെ കൊർച്ച് പുല്ലിട്ട് കയ്ഞ്ഞാല് അതങ്ങനെ മൊളച്ച്‌ വന്ന്ട്ട് പിന്നെ ഞമ്മക്ക് അയ്മക്ക് വല്ല്യ ശ്രദ്ധ കൊട്ക്കണ്ന്നൂല്ല പിന്ന കൊറച്ചൊര് രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ്ട്ട് കൊറച്ച്‌ കൂടി മണ്ണ് ഇടും ഇത്തിരി വളപ്പൊടി ഇട്ടൊട്ത്താല് നല്ലെണ്ണം ഒര് വെളവ് കിട്ട്ണ സാധനാണ് ഈ മഞ്ഞപ്പ് മഞ്ഞള് മണ്ണിനടിയിലെ പൊൻ
ഇപ്പ പറയാം പറ്റിയ എല്ലാത്തിനും പറ്റ്ണൊര് സയെ ഏറ്റവാണ്പ്പോ നമ്മട് ഇപ്പോ ഇപ്പൊ ഞാനക്കെന്ന് പറയട്ടെ പാക്ക് ഇണ്ടാക്കാം വരെ മഞ്ഞള് പിന്നെ നമുക്കീ മഞ്ഞള് തേച്ച് കുളിക്കാന്നൊക്ക പർഞ്ഞ ശരീരത്തിനാക ഒരു ഏ നെറൊക്ക കിട്ടുന്നൊക്കെ പറയ്ണേക്കാ വളരേ ഗുണള്ളേ പിന്നെ ഞമ്മള് കയ്ച്ചാളും തന്നെ
ആ പിന്നെ മണ്ണിനടിയിലെ പൊന്നമ്മ എന്നല്ലേ പിന്നെ ഈ മഞ്ഞൾനെ പഴമൊഴി തന്നെ അത്രക്കും നല്ലൊര് സാധനാണ് ഈ മഞ്ഞള്ന്ന് പറെന്നെ പിന്നെ ഞാന് എടക് ക്ക്‌ ഉൺ എന്താ പൂളണ്ട് പൂള നട്ട്ട്ട്ണ്ട് പൂള് ഞാ കയ്ഞ്ഞ പ്രാവശ്യം നട്ട്ട്ട് അത് പൈസക് ക്ക് വിൽക്കും ചെയ്തു കാര്ണം എൻറെ ഞങ്ങളെ വീട്ട്ല ആവശ്യം കയ്ഞ്ട്ട് ഞങ്ങള് അയൽവാസികൾക്കൊക്കെ കൊട്ത്തീന്റെ ബാക്കി ഞാന് പൈസക്ക്‌ വിറ്റു എന്തന്ന് വെച്ച അയൽവാസികൾക്കൊക്ക ഓരോ പ്രാവശ്യം കൊട്ത്തു വീട്ട്ക്കും കൊട്ത്തു പിന്ന ഇപ്പ നമ്മള് വെറുതെന്തിനാ പിന്നെ ഇങ്ങനതാക്കുണു വെച്ചിട്ട് അത് പൈസക് പീരിച്ചുണ്ടൻ അതൊക്കെ നമക്ക് നല്ലൊര് വരുമാന മാർഗ്ഗാണെയ് ആ അതിന്ന് നല്ലൊര് എമൗണ്ട് ഞാണ്ടാക്കി അതെന്ക്കൊരു സംതൃപ് പ്ത്യാണ് കാര്ണം ഞമ്മള് നെ നമ്മ്ള് കഷ്ടപ്പെട്ടിട്ട് ഞമ്മളെ കഷ്ടപ്പാടിന്റെ ഹ് എന്താ വ്യെ വേധന അല്ലേ അത് അത് ഞമ്മക്കൊര് സന്തോഷല്ലേ നമ്മൾക്ക് നമ്മള് അധ്വാൻച്ട്ട് കിട്ട്ണ പൈസക്ക് വേറൊര് സംതൃപ്തി ഉണ്ടല്ലോ
അതോ ഇനി വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ കൃഷിക്ക് ഹെൽപ്പ്യ്യാം വല്ല ആൾഗരും ഉണ്ടോ അതോ താൻ മാത്രം ങ്ങനെ നട്ട് വളർച്ച് കൃഷിയ്യാണോ
അതായത് എങ്ങനെന്ന് വെച്ചാല് ഞാന് അ ഒറ്റക്ക് അങ്ങ്ട് മൊത്തത്തിൽ ചെയ്യൂല ഞാനു കൊ കൊറേ കൃഷി ചെയ്യ്ണ്ടെങ്കി മക്കളെ കൂട്ടും എനിക്ക് വലിയ മക്കൾ രണ്ടെണ്ണണ്ടെ അവരെ കൂട്ടും പിന്നെ അതെല്ലാ ഞ്ഞി കൂട്തലായിട്ട് എന്തെങ്കിലും ഇപ്പൊ തെങ്ങൊക്ക വൽതാ ഇപ്പ അതിന് കളക്കാനൊന്നും എന്നക്കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ല അപ്പ ഞാനെന്തെയ്യും അതിനാളവിൾച്ചിട്ട് അതിന് പണി എടുപ്പിക്കും അപ്പൊ അന്ന് ഒര് ദിവസത്തെ കൂലി കൊട്ത്താലും ഞമ്മക്ക് നഷ്ടൊന്നുല്ല നമ്മള ആവശ്യം തെങ്ങ് തേങ്ങകിട്ടും പിന്നെ ഞമ്മക്ക് വലിയവര് കളക്ക്‌ണമായ്രി പ്പൊ ഈ സ്ത്രീകളായിരിക്ക്‌ണ നമ്മുക്കൊന്നും കഴിയൂലല്ലോ ആണ് പുരുഷന്മാർക്കല്ലേ ഇതിനൊക്കെ കുറിച്ച് ഒന്നും കൂടിം അറിയുള്ളൂ അവര് കർഷകരെ വുൾച്ച് നല്ല ആളെ വുൾച്ച്ട്ട് പണി ചെയ്യിപ്പിക്കലാണ്. ഇപ്പോ വരാം പർഞ്ഞിട്ട്ണ്ട്.
പച്ചക്കറി ഇത് കൃഷിക്ക്‌ള്ള സാധനം മാത്രല്ല സാധനങ്ങള് മാത്രല്ല ന്നാം നമ്മുടെ ആരോഗ്യക്കെ മെച്ചപ്പെടുത്താനും സഹായിക്ക്‌ണ് ണ്ട് ലേ കൃഷി.
അതാ അതെ പിന്നെ എന്താന്ന് വെച്ചാ ഞമ്മള് രണ്ടു നേരം. രാവിലെ കൊർച്ച് നേരം പോവും പിന്നെ വൈകുന്നേരത്ത് കൊർച്ച് നേരം പോവും ഞമ്മളെ സ്വ ആ സ്ഥലത്ത് കളക്കുമ്പോ കളക് ച്ച്ട്ട് ഞമ്മള് ഇവിട് ന്ന് അ അ കൊർച്ച് ഒരു പ നൂറ് മീറ്ററ് അട്ത്താണ് അതായത് പുതിയ സ്ഥലം വാങ്ങിയത് അപ്പൊ അവ്ട്ക്ക് നമ്മള് നടന്നു പോയിട്ട് ഞമ്മളെന്ത്‌യ്യാ നല്ലോണ്ണം കളക്കാണ് അപ്പൊ നമ്മുടെ ശരീരം നല്ല എളകാണ്. അത് ഞമ്മക്ക് നല്ലൊരു വ്യായാമാണ് ഇൻക്ക് എനിക്കിപ്പ ഇനി കൊറച്ച് ദിവസം അവ്ടെ പോകാതെ വീട്ടില് ങ്ങനെ ഇരുന്നാ എനിക്ക് തോന്നാകാരം പ്പ ശരീരം കൂടീക്ക്‌ണൂന്ന് ഇപ്പൊ എന്ത്‌ വിത്ത്‌ കിട്ടിയാലും ഞ്ഞിപ്പ വി ത്ത്‌ ഒറ്റക്കല്ല ഞാനതിലിപ്പോ അടക്ക പഴ തൈ വെച്ചിട്ടുണ്ട് പിന്നെ ചക്കപ്പഴംണ്ട്. പിന്നെ രണ്ട് പ്ലാ പ്ലാവിന്റെ തയ്യാള് വെച്ചിട്ട്ണ്ട്. പ്ലാവ് വെച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട്ണ്ടാവുന്ന് പർഞ്ട്ട് അട്ത് മ്മ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടയ്ക്ക്‌ണ് രണ്ട്‌ പ്രാവശ്യം പിന്നെ മൂന്ന്
ഇപ്പോ കീടനാശിനി വെല്ലതും തെള് തെളിക്കാറുണ്ടോ അതോ നാച്ചുറലായിട്ട് കൃഷി ചെയ്യ്ന്നേണോ
ആഹ് അതെ നാച്ചുറലായിട്ടാണ് ഞാൻ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല ഇതെന്നെ ഈ പറഞ്ഞില്ലേ ചാണകം
മറ്റ് കാര്യങ്ങളും അപ്പൊ നിങ്ങള് ഹ് പൂർണ്ണായിട്ട് വളർച്ചീല് എത്ത്ണ് ണ്ടോ ഒര് കീടത്തിനോ മറ്റോ ഒന്നും നശിപ്പിക്കാൻ പറ്റ്ണില്ലലേ
ആഹ് തെങ്ങ് ചെറ്തായിരിക്ക്‌ണ സമയത്ത് എന്തീതു അതിന് ഹ് ക ഇ തെ തെങ്ങിന് എന്താ പിന്നെ തൂമ്പ് പോവാ അങ്ങൻത്തെക്കെ പ്രശ്നം ഇണ്ടായപ്പൊ അതിന് എന്താ കീടനാശിനിന്നെ ഉപയോഗിച്ച്ക്ക്‌ണ് കാരണം ഈ വെൺ വണ്ടിന്റെ പ്രശ്നം ഒക്കെ ഇണ്ടായിന്നു അതെന്താച്ചാ ഞമ്മള് പോണച്ചെങ്കി ഞമ്മളെ ഈ വളപ്പൊടിയോണ്ടൊന്നും കെയ്യ്ണഎല്ലല്ലോ അത് മ ഒരു മതാ അത്എന്താ സാധനം വാങ്ങീട്ട് കീടനാശിനിനെ വാങ്ങിട്ട് മണലില് അത്എന്താ അത് കൊയച്ചിട്ട് അത് എന്തീതു തെങ്ങിന്റെ കൂമ്പില് ഇടേയ്ന്നു അത്കൊണ്ട് എന്തീതു
ആഹ് വല്ലാണ്ടൊന്നും ബുദ്ധിമുട്ടും പ്രശ്നൊന്നും ഇണ്ടാവൂലല്ലോ ഇതോണ്ട്
ഇല്ലല്ല ഞമ്മക്ക് ഒ വെല്യ പ്രശ്നൊന്നുല്യ അത് ഞമക്ക് പ്രശ്നല്ല പിന്നെ തെങ്ങിന് തെങ്ങിന്റെ കൂമ്പിലേക്ക്ട്ട് അത് ഇപ്പഴൊന്നുല്ല ചെറ്താവുമ്പൊള്ളൂ വെൽതായി കെഴിഞ്ഞാ അത്രം പ്രശ്നങ്ങളൊന്നും വെര്ല്ല അത്പ്പൊ ചെറ്പ്പത്തില് ഞമ്മള് കുട്ടികളേയാലും നല്ലോണ്ണം പരിപാലിക്കെണ്ടെ അത്പോൽത്തെന്നേണ് ഇത് എന്ത് കൃഷിയായാലും മനുഷ്യരായാലും ഒക്കെ നമ്മള് ചെറ്പ്പത്തില് നല്ലവണ്ണം പരിപാലിക്കണം അത്രൊള്ളൂ ഇതോണ്ട് അല്ലാതെ ഞമ്മക്ക് ബുദ്ധിമുട്ടൊന്നുല്ല ഇതോണ്ട്
ഈ എന്താപ്പോ ഈ വളരാനാവിശ്യമായ എന്തേലും അതായത് ജൈവെവളം എന്തൊ ക്കെണ്ന്ന് ഹ് ശെരിക്ക്‌ വളരാന് താങ്കള് ഉപയോഗിക്കാറ്ള്ളതൊന്ന് പറ
ഞാന് എന്താ പിന്നെ വാഴ കൃഷി വെച്ചീന്നു അതിന്റെ എടേല് വാഴ കൃഷി വെച്ച്ട്ട് എന്റെത് മൊത്തം പോയി എങ്ങനേന്ന് വെച്ചാല് ഇന്ക്കറീലായിരുന്നു കൃഷിയോട് അത്ര വല്യൊര് ആ ഇതൊന്നും എനിക്ക് അറീലല്ലോ അപ്പൊ ഞാനെന്തീതു എന്താ ഈ രാസവസ്തുക്കള് വാ രാസ ഒ വസ്തുവായിട്ട്ള്ള മിക്ച്ചറ് വാങ്ങിയിട്ട് വാഴക്ക് ഇട്ടൊട്ത്തു എന്റെ വാഴ എന്തെയ്തു ആദ്യൊക്കെ നല്ല നിലേല് വന്ന്ട്ട് പിന്നെ അതിന് അടിയോടെടങ്ങട്ട് പോയി അപ്പൊ ഇൻക്ക് മനസ്സിലായി പിന്നെ അപ്പൊ എനെ കുറിച്ച് അറിണോല് ഇന്നോട് പർണു എ ത്രീം നല്ലത് ഒന്നെങ്കിൽ വളപ്പൊടി ഇട്ടൊട്ക്കണം അല്ലെങ്കി പിന്നെ ആ ആട്ടിൻ കാഷ്ട്രം അല്ലെങ്കി കോഴി കാഷ്ടം ഇതൊക്കെ യൊള്ളൂ ഇതിന് ഏറ്റവും നല്ലത് ഇത് നമ്മക്ക് കേടുല്ല സാധനം നല്ലനെലേല് ഇണ്ടായി വെരുംചെയ്യുംന്ന്
അത് ശെരിയാണ് ഇപ്പൊ വെഷങ്ങളില്ലാ ത്ത സാധനങ്ങള് കിട്ടാന്ന് പർണതെന്നെ വല്യൊരു കാര്യാണ് പിന്നെ താങ്കളെ പോലെ ആര് ആരും അങ്ങനെ ചിന്തിക്ക്ണ് ഇണ്ടാവൂലേയ് എല്ലാ സ്ഥൽത്തും കൃഷി ചെയ്യ് ഇപ്പെഎല്ലാരും മടിയാണ് ഇപ്പെഎല്ലാർക്കും വികസനത്തിനൊക്കെ പിന്നാലെ നടക്കാനെല്ലാതെ ആരും കൃഷിയ്യാനും കേരളക്കാരെ മൊത്തം ഏ ഇപ്പൊ നമ്മള് ഭക്ഷണത്തിന് പോലും അന്യ സംസ്ഥാനങ്ങളൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് അരി ഭക്ഷണം പോലെ ഉപയോഗിച്ച്ണേ അങ്ങൻ ത്തെ കാൽത്ത് ഇങ്ങള് കൃഷി ചെയ്യാൻ കാരണം കാണിച്ച മനസ്സ് വലിയൊരു മനസ്സെന്നേണ് എന്നും അങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ ഞാൻ വിളിക്കണ്ട്ട്ടോ
ആഹ് ഐക്കോട്ടെ ഇന്ന ശെരി